ഹലോ
ഹലോ എന്താ വർത്താനം
സുഖമായിട്ട് പോൂണ എന്താ അവിടെ വിശേഷങ്ങളൊക്കെ
ഇവിടെ നല്ലതായിട്ട് പോണു
ആഹ് മഴൊക്കെ ഇണ്ടൊന്ന്
മഴയന്ന് നല്ലോണ്ട് ഇന്നലൊക്കെ കുറവേനി ലേ
ആഹ് ഇന്നലെ ഇവടെ നാ ലീ സായിട്ടന്നെ നല്ല വെയിലായിരുന്നേ നമ്മളെ വേനൽ ടൈമോലെ നല്ല വെയിലും ചൂടൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ മഴയ്ത പ്പ് ആഹ് അതെ അതെ അതെ പിന്നെന്താ ഹ്യോ ഓഗസ്റ്റ് സെപ്റ്റംബറൊ ക്കെകുമ്പളാണ് ഇപ്പോ രണ്ടാരത്തി പതിനെട്ടിലേക് പ്രളയം കാര്യങ്ങളൊക്കെ ആടൈമിലക്കെ ലെ ഇണ്ടായിര്ന്നെ ആഹ് ജൂൺ ജൂലൈക്കാവുമ്പോ സ്കൂൾ തൊറ്ന്ന് ആ ഒരു സ്റ്റാർട്ടി്ങ്ങിലൊരു ആഴ്ച്ച ച്ച്നല്ല മഴ ണ്ടായി
അതന്നെ അല്ല കുട്ട്യേളൊക്കെ ഇണ്ടോ
ഉട്ട്യേളൊക്കെണ്ട് മൂന്നാള് ഇണ്ട് ഇപ്പൊ എല്ലാരും സ്കൂള്ക്ക് പോയിപ്പം ഫ്രീ ആയി ഇങ്ങനെ ഇരി ഒക്കെയാണ് ഓരോ കാര്യങ്ങളായിട്ട്
എത്രേല
ആഹ് മൂന്നാൾ പോയി ചെറിയ ആളാ അംഗൻവാടില്ലാ
ഓഹോ എത്ര വയസ്സ് ചെറുതാണോ
ആയിട്ടണ്ട് അപ്പോൾ മൂന്നില് ആകുബോളനാണല്ലോ കറട്ടയിട്ട് അങ്കണവാടിയിൽ ചെർക്ക അപ്പൊ ഓള പിന്നെ ആഹ് മറ്റേറ്റങ്ങൾ മുന്നിലാണ് വല്യ വല്യ ആള് അതിന് ആഹ് രണ്ട് അല്ല ഒരാള് രണ്ടില് ആഹ് അങ്ങനൊക്കെ അവിടെ എന്താ പിന്നെ പഠിക്കാണോ
ആ അതെ ഞാ ഇപ്പം ഡിഗ്രി കഴിഞ് നിക്കാണ് ഇപ്പോ ഒരു കോഴ്സിന് പോണ് ഇണ്ട് ഇവിടെ എന്താ കോഴിക്കോട് എച്ച് ആറി എച്ച് എന്താ കോഴിക്കോട് ഇച് ആർ ഒരു കോഴ്സ് അല്ല ഇയാൾ അതാ ചെയ്യണേ അല്ല ഞാൻ ബി ബി എ ചെയ്യണേ
ബീബിയ ആഹ് അയ് ശരി അപ്പൊ അതിനോടാണ് ഇൻട്രസ്റ്റ് ഞാന് പിന്നെ പ്ലസ്റ്റു പിന്നെങ്ങനെ കല്യാണം കഴ്ഞ്ഞു പിന്നെ മക്കൾക്കായിട്ട് അങ്ങനെ പോ പിന്നെ വർക്ക് ഫ്രം ഹോം ഒക്കെയിട്ട് എന്തെലൊക്കെ ചെയ്യും വർക്കൊക്കെ കിട്ടിയാൽ ആഹ് കൊറച്ചൊക്ക ആയി
ഹസ്ബൻഡ് എന്താ ചെയ്യണേ
ഹസ്ബൻന്റെ ഗൾഫിലാണ് ഒരു ആറുമാസയി പോയിട്ട് മ്മ് ആഹ് അതെ ആഹ് ഒറ്റയ്ക്കാണ് നിക്കലൊക്കെ ആ പിന്നെ ആ ഇമ്മിപ്പോ ഇക്ക വന്നിട്ട് ഇണ്ട് ആ നമ്മള് വേറെ സപ്രേറ്റ് ആയിട്ടാണ് ആഹ് സിസ്റ്റേഴ്സ് ഒക്കെ ഇണ്ട് ഇൻക്ക് മൂന്ന് അനിയത്തികള്ണ്ട് ഒരു താ ണ്ട് പിന്നെആങ്ങളില്ല വീട്ടില് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങള പേർസണൽ ആയിട്ട് അതായത് ഞങ്ങളങ്ങനെ അ ന്നായിട്ടന്നല്ലേ ഞങ്ങള് ഭയങ്കര ഇതില കയ്യിഞ അഞ്ചുമക്കള് അള്ളാ അതെ ആഹ് വൈബ് ആട ഓക്കേ ഒരേപോലെത്തേ വൈബ് ഇള്ള ആൾക്കാരാ നമുക്ക് പ്രോഗ്രാമോ കല്യാണോ അല്ലെങ്കിൽ ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ
ഓരോക്കെ എത്രേല കല്യാണം കഴിഞ്ഞാണോ എല്ലാരും
അവര്ക്കൊന്നും ഇപ്പം കല്യാണം വേണ്ട അ അപ്പെ ഞമ്മ് നമ്മളതിനായിട്ട് സപ്പോർട്ട് ചെയ്തുതോന്നു കൊടുക്കും കാരണം അതിന്റെ ആവശ്യഇല്ല നമ്മക്ക് ക്കൊരു ജോബായ് ത് മതി കല്യാണം ഫസ്റ്റ് നമ്മള് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് നമ്മള് ജോബിന് വേണ്ടിട്ടണ് ഇ ഇപ്പം ഇൻകേസ് പറയണിപ്പ ഞാനായാലും ഇന്റെ ഏട്ടത്തിയാലൊക്കെ നമ്മള് പെട്ടെന്ന് നമ്മള് നമുക്കായിട്ട് ഇൻിപെൻന്ററ് ആയിട്ട് നിക്ക്
ആഹ് ഏട്ടത്തിന്റെ കാര്യം ഉണ്ടാവൂല്ലേ
അതിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അന്നത്തെ ടൈം ന്ന് പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞാല് കല്യാണം അങ്ങനെയാണല്ലോ ആഹ് ആ അതെ നമ്മളുടെ ടൈമിലൊക്കെ അങ്ങനെ ഇപ്പളാണ് കുട്ടികൾക്ക് ആഹ്
ക്ക് ങ്ങ് വരും പക്ഷെനെ ആ സമയ ഇക്കൂല
ആഹ് അതന്നെ അതന്നെ അത് അതായതെന്താറിയോ ഈപ് ഇപ്പ പെസ ആങ്ങളാരക്കില്ലാത്തൊണ്ട് നാ അത്ര പ്രഷർ ഉണ്ടാവില്ല എന്നാലും ഉപ്പാരൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ ആഹ് അതെ സമ്മയ്ക്കാരുന്നു കാരണം പിന്നെ ആഹ് അതെ അതെ ഇപ്പന്നാ പൊതുവേ ആയിട്ട് കണ്ട്വരുന്നതാണ് കുട്ട് ട്ടെളക് കല്യാണം കുറേവേണം അതായത് കല്യാണം വേണ്ടാന്നുള്ളതല്ല ഓല്ക്കൊരു ജോബ് വേണം എന്നുള്ളത് ത് ഒര്ക്ക് നിർബന്ധാണ് ആഹ് അതെ ആഹ് അത് തെ അതെ ഇപ്പ എന്നാ ലൈഫില് ഇപ്പോ രണ്ടാൾക്കും വേണം അതായത് പ്പ ആണിനായാലും പെണ്ണിലായാലും
ഇങ്കം വേണം എന്നാലേ മുന്നോട്ട് പോകു പിന്നെ എന്താ പറയാ ഫുഡ് ഒക്ക കഴിച്ചോ
ആഹ് ഫുഡൊക്കെഴിച്ചു ഇത് ഇപ്പ രാവിലത്തേ മക്കളെക്കെ പറഞയച്ച പിന്ന ലേറ്റ് ആവ്വേ അപ്പ ഇപ്പാണ് കയ്ച്ച് എറങ്ങി ട്ടുള്ളൂ ഇനിപ്പോ ഉച്ചത്തെ കയ്ക്കണെ മൂന്ന് മണി പ്യോമ
ഓരന്ന് വരുമ്പോത്തിനും ടൈം ആവൂല്ലേ ചെറുതെപ്ലാളാരില്
എങ്ങനെ
ചെറുത് എപ്ലാ വര്ല്
അത് മൂന്നരക്കാവും അപ്പൊ ഞാൻ കൊണ്ടുവരാ പോണേ ഇവിട്ന്ന് ഒരു പത്ത് മിനിറ്റ് റ്റ് ദൂരണ്ട് പോവാന് ആഹ് കുറ ച്ചടുത്തക്കന്നെ അതങ്ങനെ പോയി വരും ആഹ് അത് വല്യ കുട്ടികളൊക്കെ ഇവിടടുതന്നെ ഓല് പിന്നെ വണ്ടിലൊന്നല്ല നടന്ന് വരാള്ള
അതുകൊണ്ട് സുഖാണല്ലാ അട് ത്തത്
ആഹ് അതൊക് ക്ക് സുഖ പിന്നെ എന്താ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ പാട്ടെക്കേ ഇഷ് ഷ്ണോടാ പാട്ടൊക്കെ പാടാറെണ്ടോ ഓ ആ ഹോബീസ് ഉണ്ടാവുല്ലേ ഇപ്പം ഡിഗ്രി തെടിയറ് കയിഞ്ഞു ആ ഇ കോഴ്സിന്റെ മുന്നേക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെക്കെ ആവുല്ലേ ടൈ പോയത്
ആ അത് തന്നെ നമ്മള് കോളേജിലൊക്കെ കൊറച്ച് ആക്റ്റീവായി നടക്ക്ണ കുട്ടിളാ അപ്പം പിന്നെ പാട്ടിലും ഡാൻസിലൊക്കെ ഒണ്ടായ അയ്ലാണ് ഇൻ ളുടായിപ്പോം
ആ അത് തന്നെ അതൊക്കെയെന്നെ ഒര് വൈബാണാല്ലോ ഒരെസാ ലൈഫില് അതൊക്കെ വേണം
അത് തന്നെ സിസ്റ്റേഴ്സ് ഒക്കെ ഒണ്ടാവ് കൂട്ടുണ്ട് ട്രിപ്പ് ഒക്കെ എല്ലാരും കൂടി ഒക്കെ ഒണ്ടായല് ഇൻ്റെ കർണാടകെന്ന് വന്നെ അപ്പൊ ഓള് ടെ എവടെ എം ബി എ ഇൻ്റെ പോലെ തന്നെ ബി ബി എ എട്ത്ത
ആ എ ആ ആ എത്ര വർഷത്തെ കോഴ്സാര്ന്നു അത്
ഒത് രണ്ട്നി ആ ഇതെപോലെ ട്രാവലിൻ്റെ അതാക്കിയത് സ്പെഷ്യലൈസ് ചെയ്ത ട്രാവലിന്റെ അകിട്ട് ഓൾക്ക് പശെ അയിന് പോവാൻ താല് ല്ലാ ഓൾക്ക് ഇപ്പം ബിസ്നസ്സ് ഒറ്റക്ക് തൊടങ്ങണം
ആ അങ്ങനെ അതിലേക്കാണ് ഇൻട്രസ്റ്റ് ബിസിനസ് പരമായിട്ട്
ഇത് അതോണ്ട് പാർട്നാർ ഒണ്ട് ഓനി ഇപ്പോ എന്താ മറ്റേ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വിൽക്കണാ അങ്ങനെ
ആ അത് എല്ലാരും കൂടി ഇൻക്ലൂഡ് ആയിട്ടെക്കെ ചെയ്താ അതില്ലോ അതാ പാർണഷപ്പില് തന്നെ തൊടങ്ങാലോ
ഓൾക്കാതാ താല്പര്യം ഇന്ന് ഇപ്പം എന്തോ തൊടങ്ങണന്ന് പറ ഇണ്ട്
ആ അയ് ശെരി ആ അതിനൊക്കെ ഇപ്പം ഇൻസ്റ്റയിലെക്കെ ഇപ്പോ അത്യാവാശ് റിച്ചയൊള്ളാ അക്കൗണ്ടോക്കെ ആണോന്നോണ്ടാങ്കില് ആ അതില് തന്നെ പിന്നെ നമ്മള് ആ അതെ പ്രോമോഷാനൊക്കേ അത് നടത്തിയാല് പിന്നെ അതൊക്കേ ക്ലിക്ക് ആവും ആ ആ അതെ ഏത് ഇപ്പോതെ പാട്ടൊക്കേ ഇഷ് ടം എങ്ങനെ പാടാനൊക്കെ ഹിന്ദിയാ പാട്ടാണോ ആ ഹിന്ദി പാട്ട് ആ അതെ അതെ അത് ഓരോര്ത്താരും പാടിയാലും രെ ഉണ്ടാവും ചെലല് ഹിന്ദി പാട്ട് പാട്ലോ ഒന്നൂടി രെസായും മലയാളം മലയാളം പാ
ട്ടാണോ അല്ല മലയാളം നല്ലൊരു രീതില് വേണം അങ്ങനെ തുടങ്ങിഎനിക്കറിയ ഹിന്ദിന്ന് പറയ്മ്പോ കൊറച്ച് ഇതില് പാടിയാ മതി കൊറച്ച് മോഡേണൊക്കെ ആയി അങ്ങനെ പാടും പിന്നെ എന്താ
എങ്ങനെ ചെടിനോടൊക്കെ ഇന്റെരെസ്റ്റ്‌ ഉണ്ടോ
ഭയങ്കര്ഷ്ട്ടാ കൃഷിത് ട്ടോ പൂക്കള് ആ ചെടികൾ ഉമ്മാരത്തൊക്കെ സ്വർണം
ആഹ് അതെ അതെ
ഇന്റെരെസ്റ്റ്‌ കാട്ടൂല
അതെ അത് എല്ലാടുത്തും ഉള്ള അവസ്ഥയാ അതായത് ഉമ്മാക്ക് ആയിരിക്കും താല്പര്യം ഗരയമ്മക്കയ്ന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഫ്രീയായ ടൈമില് ഫോണില് എന്തെങ്കിലും ക്ക വർക്കയ് ട്ടോ എന്ത ലെങ്കി ഇപ്പത്തെ പൊ ഉള്ളൊരു സംഗതിയാവുല്ലേ കൃഷികളോ കൃഷികളൊക്കെ പറ്റെ ച്ച് ല്ലല്ലോ
ഇങ്ങള്ണ്ടാക്ക്‌യെ ഇണ്ടാവൂല ല്ലേ
ഇല്ലേ അങ്ങൻത്തൊരു ഇൻട്രസ്റ്റേ ഇല്ലാത്താളാ
ഇങ്ങളമ്മ ങ്ങനെ
ഉമ്മാക്ക് നല്ല ഇഷ്ടാ കൃഷിയൊക്കെ എവിടെ പോയാലും ഉമ്മ വീട്ട്ല് അമ്മളെ മക്കളാട്ടിലും നോക്കും കൃഷെളെ ആ എല്ലോട്ത്ത തെന്നെ
ഇബടി അങ്ങനെന്നെ ഇവടെ രണ്ട് സിസ്റ്റേഴ്സ്
ആ അഅ് ശെരി രണ്ട്സിസ്റ്റേഴ്സ് ലെ അപ്പോ അല്ല ഇപ്പൊ കർണാടകേന്ന് വന്നേർണ ഒരു മൂ ത്ത് വേറാൾക്കാര്ണ്ട്
മൂത്തൊന്നെയ്
കാ മൂത്തതൊന്ന്
അൽ ഒരു താത്തൊരനിയത്ത്യാ
ആഹ അങ്ങനെണ്ല്ലേ അയ് ശെരി അനിയത്തിപ്പ എന്താ പഠിക്കണ് ആ അയ്ശരി ഉമ്മാന്റെ വീട്ട്ലാ
ഇപ്പൊ പ പ്ലസ് ടു ല്ലേ പ്ലസ് ടു പഠിക്ക ഓളോടങ പഠിക്കാൻ പറ റിസൾട്ടൊക്കെ വെരൊല്ലോഇനി
ആഹ് അതന്നെ അതെ ഞ്ഞ് പറ പ്ലസ് ടു പ്ല വണ്ണിന്റെ മാർക്ക് ബേയ്സ യ്തിട്ടുണ്ടാവും പ്ലസ് റ്റു വിലും കൂടെ റിസൽറ്റ് വര അപ്പം പ്ലസ് വണ്ണിലെ നമ്മൾ ചെയ്യണം അതായത് അയ്ന്ള്ള ഒരുക്കങ്ങൾ ചെയ്യണം ആഹ് അതെ പിന്നെ എന്താ റ്യോ കൊറേ നമ്മൾ ട്യൂഷൻ ന്ന് പോയിട്ടൊന്നു കാര്യല്ല കൊറേ നമ്മൾ ത ലേൽ കേറ്റി വെച്ചി്ട്ട് കാര്യല്ല ആ ചെലോലറിം ട്യൂഷന് പറഞ്ഞയച്ചാലൊ ക്കെ ആവും പക്ഷെ ട്യൂഷന് പോണ എത്ര മക്കൾണ്ട ബേക്കോട്ട് ചെലപ്പം ട്യൂഷന് പോവാത്ത മക്കളേക്കാരം മാർക്ക് കിട്ട്കാ ട്യൂഷന് പോവാത്തോൽക്കേ ക്കാരം മാ കരമാർക്കിട്ട അപ്പൊ ഇവർക്ക് അഹ് ആഹ് ഭാരം കൂടുതലാവുമ്പല്ലെ അല്ലേ വെറുപ്പ
പഠിക്കില്ല എല്ലോട്ത്തും ഒരേ പോലെ വേറെ വേറെ ഇതെക്കും പഠിപ്പിക്ക കോർക്കനേതാ കൺസ്
ആഹ് അതന്നെ അതന്നെ വേറെ വേറെ കൺഫ്യൂഷനാവും ഒരുപാട് കൊസ്റ്റ്യൻസു ഉണ്ടാവും എ മറ്റേ തറ്ഞ്ഞ സ്കൂള്ത്തെ ഏതെ ഒന്ന് ക്കസയ്യാം
ആടുത്തെ അ നല്ല പോലെ ഉസ്കൂത്തെ ഭയങ്കര പരപ്പ രേക്കാര ടൂഷൻ സെന്ററിൽല്ല പോലെ പഠി
ആഹ് അതന്നെ പിന്നെ എന്താ കുക്കിം ഗൊക്കെ ചെയ്യോ എന്ത് യി
ഇവിടെയ് ഇമ്മച്ചിം കൊറേ സിസ്റ്റ അല്ല സിസ്റ്റേഴസൊക്കെ ഇണ്ടാേയാണ്ട് ഓരന്നെ ഉണ്ടാക്കും ഇന്റെ താച്ചര്ചെറ്യേ ത്താത്തണ്ടാക്കും അതെ ഞാൻ ഫ്രീയ പിന്നെ ഇഞ്പ്പം ഞാവൽ ഇന്റ മേത്ത്ക്ക് പണിയൊക്കെ വര
ആഹ് അത് വരും സ്വാഭാവികം പിന്നെന്താ വ ഇപ്പത്തെ ലൈഫ് വേഗം മാക്സിമംഎൻജോയ് ചെയ്യാം അതായത് എങ്ങനൊയാലും കല്യാണം കഴിഞ്ഞാല് പിന്നെ ഇനി അങ്ങോട്ട് എന്താ പറയാ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും നമ്മളതി ഏ ആഹ് വേറെ വീിലത്തിയാലേ എന്തായാലും ഉണ്ടാവൂലേ സ്വാഭാവികം അപ്പൊ മാക്സിമം ഇപ്പത്ത ലൈഫ് നമ്മളെമ്മാര് ആോട് പറഞ്ഞടത്രൊന്നും ആരോടും പറയാൻ പറ്റൂല നമുക്ക് അങ്ങനെ കണ്ടറിയിൂലആ
അതുകൊണ്ട് എൻ്റെചെറിയാ ഇത്തകല്യാണത്തിന് സമ്മതിച്ചില്ലായ്രുന്ന് ഇപ്പോൾത്തെൊരു ഇപ്പൊ ലവ് മാരേജ് സാണ്ട്
ആ ആ അതെ പിന്നെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ഇഷ ത്തം കൂടുതൽ ഏതിനുള്ള താല്പര്യം ആഹ് ലവ് മേരേജ്
കാരണം എന്താ നമുക്ക് ഓൾറെഡി അറുയുന്ന ആൾക്കാ ക്കെ നമക്ക് എന്ത് വേും പറയാം അല്ല വയസ്സിന് ഡിഫറെൻസ് ഫ്രണ്ട്
ആ അതെ ഇപ്പ ആ ഇപ്പൊ പൊതുവ അതെ അതെ അതെ ഇപ്പൊ പൊതുവേ കാണുന്നത് തന്നെയാണ് അതെ കാരണം ഇ ഇരിക്കണേ ഒരു ക്ലാസിൽ പഠിക്കണ കുട്ടികൾ ഇപ്പൊക്കെ ഇറ ഞങ്ങളൊക്കെ മ്മടെ ടൈമിലേ ഏഴു വയസ് എട്ട് വയസ്സൊക്കെ ആഹ ഡിഫൻറക്ക അപ്പൊ അവരെ മെന്റാലിറ്റി ോ
ആ അതന്നെ പക്ഷെ ആൾക്കാരുടെ പൈസ ചെയ്തു ഓക്കെ
ആഹ അത് അത്ത്രേ ഉള്ളൂ ആഹ ചിലതിപ്പോ എന്താറിയോ നല്ല ചുള്ളതാണെങ്കിലും
ദ്ാത്ത അതന്നെ ഇ ചെോക്ക് എത്ര കൊറെ മെച്ചൂടുണ്ട് ചെല്ലിയോൾക്ക് ഇല്ല പലതും ഓരോരോ ഡിപ്പെെഡറ് ചെയ്തുും ബസ്
ആഹ പിന്നെ എന്താ അറിയോ ഇപ്പൊ ഒരേ പ്രായത്തി ത്തിലുള്ളും പറയണ്ടല്ലോ അവും ചിലതൊക്കെറുമ്പോ ഇവരെ പോലെയല്ലേ ഈ പെണ്ണിനെ പോലെ തന്നെ വാശിയും ദേശിയ കോൽക്ക ഉണ്ടാവും മനസ്സിലായോ
സീനില്ല അല്ലാരും ആരും മൈന്ഡിൽ കണ്ടി എ ഗണോക്കെ
ആ അതന്നെ അതന്നെ ഭയങ്കര സീന ആ ഇപ്പൊ ഡിവോഴ്സ് വരെ അത്ര സീരില്ലല്ലോ
ഇപ്പന് പെണ്ണുൾ വല്ലാണ്ട് തടിക്കണന്നില്ല കല്യാണം എന്ന് പറഞ്ഞിട്ട് അതാല്ലാവർക്കും പേടി
ആഹ അതെ അതെ അതെ
പെണ്ണുങ്ങളറെ
ഒരു പ്രഗ്നൻസി കഴിഞ്ഞാൽ ക്കെ തടി വെക്ക എന്നൊക്കെ പറയല്ലോ അങ്ങനെ വെക്ക ഇപ്പൊ പൊതുവേ ചെലൊക്കെല്ലോ അങ്ങനെയൊക്കെ വലിയതായിട്ട് തോന്നി പക്ഷെ ഈ ആണുങ്ങൾ പൊതുവേ തടി കൊറയാ അതായത് കല്യാണം കഴിഞ്ഞാല് ആ ആ പറയാ പറയാൻ പറ്റില്ല കല്യാണംഴി ഞ്ഞാൽ ഇങ്ങനെകുന്ന കഴില്ലല്ലോ ഏയ് ഞാൻ തടിയുന്നില്ല ഇന്ന എപ്പോളം കണ്ടാലും മൂന്ന് കുട്ടിളുണ്ട തോന്നൂലസന്തൂർ മമ്മിയാ എല്ലാം ചേർുതന്നില്ലേ രണ്ടാമത്താ
ഏ രണ്ടാമത്തല്ലേ ആ മറ്റവരൊക്കെ പഠിക്കണെന്താ
ആര്അനയതിിമാരൊക്കെ
ആഹ എന്റെ കൂടെള്ള
ആ ആ ഒരാ ഡിഗ്രിക്കള്ളാണ്ട് ഒരാൾ പിന്നെ ഇതേപോലെ പിന്നെ പഠിക്ക ഒക്കെയാണ്
ആ ആ ആ ശരി ഇവിടെ അറ്റു എന്റെ കൂടെ പിന്നെ വ കർണാടകെല്
ആ.. അതന്നെയല്ലേ അതാലും പഠിപ്പുകഴിഞ്ഞ് അടിപൊളിയാവട്ടെ എന്താണ്ആഗ്രഹം അത് ഒക്കെയാവട്ടെ അപ്പൊ അതിന് ആ, ഇതു നല്ലഎഫേർട്ട് ഇടുക. പിന്നെ മടിക്ക മടിയൊക്കെ മാറ്റി വച്ചാട്ടെ അതായത് നമ്മ നമ്മളുനമ്മളെ തന്നെ സെൽഫായിട്ട് മോട്ടി മോട്ടിവേറ്റ് ചെയ്ക. ആ.. നാ. നമ്മളെ ഫട്ടി െ മ്മ ഹാർഡ് വർക്ക് ചെയ്യാതെ ആരും ഒന്നും നമ്മെളെ കയ്യി ല് കൊണ്ടന്ന് രൂലാ അപ്പോ ഫസ്റ്റ് ആ ആ ആ ദ്യൊ രു ജോബ് എന്നിട്ട് അയ്നു ശേഷം കല്യാണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാ ഉ ന്നാ ഒക്കെ ട്ടോ ശരി ഉം